ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ന്ന്, കേക്ക്ന്ന്.
സുഖായിട്ടിരിക്കുന്നോ?
ആഹ് ആണാണ് അവിടെ എല്ലാരും സുഖായ്
ഓഹ് സുഖായിട്ടിരിക്കുന്നു മോളെ കൊഴപ്പൊവുന്നുല്ല നന്നായിട്ടിരിക്കുന്നു പിന്നെ വീട്ടില് പെറ്റ്സൊക്കെയുണ്ടോ? പെറ്റ്സിനൊക്കെ ഇഷ്ട്ടവാണോ?
ആഹ് ആണ് ഇവടൊരു പൂച്ചയുണ്ട്
ആന്നോ എനിക്കും പൂച്ചയെ ഭയങ്കര ഇഷ്ടാ
ആണല്ലേ അവിടെ വല്ലവും ഉണ്ടോ
ഇല്ല നമ്മുടെ വീട്ടില് ആട് ആടു ഒണ്ട് മുയലു ഉണ്ട്
ആണല്ലേ ആഹ് ആഹ്
ആട് ആട്ടുംകുട്ടികളെ ബയ് ഭയങ്കര ഇഷ്ട ആണ് ആട്ടും കു ട്ട് ആട് നമ്മള് കുട്ടികളെ നല്ല ഭയങ്കരെ ഓമനിച്ചു വളർത്തുന്നതാണ് അതൊരു മുയലുണ്ട് മുയലും നല്ല രസാണ് അയിനെ അടച്ചിട്ടാ വളർത്ത്ന്ന് അല്ല ഒര് മൂന്നാല് പേരുണ്ട് നാലെണ്ണം ഉണ്ട് ഉം ഉം അയ്നു ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നെയാ പാട് പോച്ചയെ പോയിപ്പി ച്ചണം പിന്നെ ഈ ക്യാരറ്റ് കാബേജ് അയ്ന്റെയെക്കെ ലീഫും ഒക്കെ അതൊക്കെ കൊടു
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഇവടെ പിന്നെ പൂച്ചയാ ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങക്ക് പൂച്ചകളെ ഇവിടെ തോനെ വളർത്താറ് ഉം ഇപ്പൊ പിന്നെ ആഹ് വീട്ടിനകത്ത് ഇ ണ്ട് ആവന് പൂച്ചക്ക് ഒരു കട്ടില് മാതിരി ഇങ്ങനെ ഒര് ഇതൊണ്ട് അതിന് അതീ വന്ന് കെടന്നോളും അട്ക്കളേലൊന്നും കേറത്തില്ല അത് കക്കാനൊന്നും കേറത്തില്ല
ആവു നല്ല പൂച്ചയാന്നല്ലാ ആഹ്
ഓഹ് അപ്പഅട്ക്കളേടെ വെളിയിലൊക്കെ ഇരിക്കത്തേ ഒള്ള് അഒക്കെ പെരക്കാത്തന്നെ കേറിയാല്ലൊയ് അട്ക്കളേയ്ടെ വാതിൽന്റെ അവിടെ ഇരിക്കത്തേഒള്ള് അകത്തോട്ട് കേറിഒന്നും
ഓസ് അങ്ങനെ പ്പൊആൾക്കാര് പറയ്ന്ന് കേക്കാം പൂച്ചേ മീനൊക്കെ ഉണ്ടെങ്കി അത് കട്ട് തിന്നുംന്നൊക്കെ പറയുന്ന് കേട്ടിട്ടുണ്ട് നിങ്ങടെ പൂച്ച അങ്ങനെഒന്നും അല്ലല്ലേ
ഇല്ല ഇല്ല ഇവിട്ന്നങ്ങനെ എട്ത്തിട്ടൊന്നു ഇല്ല അപ്പ അതിനെ ഇവടെ ഒറ്റക്കിട്ട് ട്ടും നമ്മള് എന്ത് ഒരോട്ത്തൊക്കെയ് വീട് അടച്ചിട്ടിട്ട് പോയിട്ട് വെരും അപ്പഴും അത് ഇവ്ടെ കെടന്ന് ഒറങ്ങുന്നകാണാം അങ്ങനെ പിന്നെ അട്ക്കളയിലൊന്നും കേറി അങ്ങനെഒന്നും
ആഹ് അതിന് ഇഷ്ടംപോലെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാവും കട്ട് തിന്നാത്തത്
ആഹ് അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് പിന്നെ നല്ല നല്ല നമ്മള് ഫുഡൊക്കെ കൊടുക്കും പിന്നെ എന്നും മീനൊക്കെ മീൻകാർടെകയ്യിന്ന്
ആഹ് ഫുഡ് കിട്ടായിരിക്കുമ്പഴാ പോയി കട്ട് തിന്നാൻ പോവുന്നത് ആഹ് അതുകൊണ്ടായിരിക്കും ഉം പിന്നെ നിങ്ങള് കട്ടിൽലൊക്കെ കെട ത്തി അയ്നെ രാജകീയമായിട്ടല്ല്യോ ലക്കി പൂച്ചയാണല്ലോ അന്നേരം
ഇഹ് ആണ് പിന്നെ ഇവടെ നമ്മള് എന്താ മീനൊ ക്കെ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെ മരുന്നടിക്കാത്ത മീൻ കൊണ്ടുവരുന്ന മീൻകാരെ നോക്കിയേ അവര്ടെ കയ്യിന്ന് ഏഹ് മീനൊക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പൊ പിന്നെ അയ്ന് പെട്ടന്ന് അസുഖം ഒന്നും വരു
അയ്യോ ആ ദി ഇവ് ഞങ്ങടെ വീട്ടിലെ ഞങ്ങടെ വീട്ട് എന്റെ വീട്ടി പൂച്ചയില്ല പക്ഷെ ഞാനെപ്പം മീൻ കട്ട് ചെയ്താലും അടുത്ത വീട്ടിലെ പൂച്ചകൾ ഓടി വെരും അപ്പൊ ആ പൂച്ചയ്ക്ക് നമ്മളോട് ഭയങ്കര സ്നേഹാ നമ്മള് മീൻ കട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ കാണ്ന്നന്ന് ഓടി വന്നിട്ട് ഒരു ദെവസം ഞാൻ വേടി ച്ചോണ്ട് വന്ന മീനന്ന് അത്ര ഫ്രഷ് അല്ലാര്ന്ന് എനിക്ക് കട്ട്യ്ത്യെടുത്തപ്പഴേ ഫ്രഷല്ലന്ന് മൻസ്സിലായി ആ പൂച്ചക്ക് കൊടുത്തിട്ട് അതെയ് തിരിഞ്ഞു പോലും നോക്കില്ല ഒന്ന് മണത്ത് നോക്കിട്ട് അന്നേരെ അങ്ങ് പോയി കഴിച്ചതും ഇല്ല പിന്നെ നമ്മടെ വീ ട്ടിലിരുന്നതു ഇല്ല പക്ഷെ ഫ്രഷ് മീൻ കൊണ്ടുവരുവാന്നെങ്കി ഫ്രഷ് മീനാണെങ്കി അത് വന്ന് കഴിച്ച് അന്ന്ട്ട് സ്നേഹപ്രകടനൊക്കെ നടത്തിട്ടേ പോകൂ. നമ്മുടെ പൊർത്തുടൊക്കെ വന്ന് ഒന്ന് തലോടി ഞാൻ മീൻ കൊടുത്തേന് താങ്ക്സ് ഒക്കെ പറയത്തില്യെ ഞാ... പാവങ്ങള്. സംസാരിക്കാൻ അറിയാത്തോണ്ടല്ലെ. ചെലപ്പൊ അവര് നോക്കിയിരിക്കുമ്പൊ അമ്മക്ക് തോന്നും അതിനോട് നാക്ക് സംസാരിക്കാൻ പറ്റിയരുന്നെങ്കില് അത്ര ക്യൂട്ടാണ്.
ആഹ്. അഹ് ആഹ്. ത് ചെല പൂ ച്ചകള് അങ്ങനെ. ഞങ്ങടെ പഴയ പൂച്ച അങ്ങനായിരുന്ന്. അയിനാണെങ്കി ഇങ്ങനെ നമ്മളിങ്ങനെ മീൻകാരെ കൈയ്യിന്ന് മീൻ വാങ്ങിച്ചാലേ അയിനാത്ത് എന്തേലും മര്ന്നടിച്ചെങ്കിലൊ അല്ല ഇപ്പം നമ്മള് വീട്ടി തന്നെ വാങ്ങി ചെച്ചാലും ഇപ്പൊ രണ്ട്, മൂന്ന് ദൂസൊക്കെ കഴിഞ് ഫ്രിഡ്ജ് ഇര്ന്ന് എട്ത്ത് കൊടുക്കുവാണെങ്കി അയിന് മൻസ്സിലാവും. അപ്പൊ പിന്നെ അത് തിന്ന.... ത്തില്ല. ആഹ് അങ്ങനെ ചെല പൂച്ചകള് അങ്ങനേ ട്ടൊ. അയിന് മര്ന്നടിച്ചാലും പിന്നെ അതേമാതിരി മീനൊക്കെ ഇര്ന്ന് ഉം ച്ചിരി ദൊവസം കഴിഞ്ഞാലേ ആഹ്
അതെനിക്ക് അതിശയായിപ്പോയി. ഈ പൂച്ചകളൊന്നും ഒന്നും മണത്തു നോ.... ഉം മണത്ത് നോക്കിയിട്ട് അന്നേരെ ഓടിയങ്ങ് പോയി. പിന്നെ അവ്ടെ ഇര്ന്നത് പോലും ഇല്ല. സാധാരണ മീൻ കട്ട് ചെയ്യുന്നൊരു രീതിക്ക് ക്കെ കഴിച്ചതൂല്ല. അത് ആഹ് പൂച്ചൾ ക്കറിയാം ന്നേരം പാവങ്ങള് ഉം ഉം പട്ടിയൊന്നും ഇല്ല അല്ലെ?
പണ്ടുണ്ടായിരുന്നു ആഹ് അത് പിന്നെ അയ്നി ഇങ്ങനെ വയർന് സുഖല്ലാതെ അതെങ് ച.... ത്ത്പോയായിര്ന്ന്. പിന്നെ അയിന് ശേഷം നമ്മള് അങ്ങനെ ആഹ് പട്ടികളെ ഒന്നും അങ്ങനെ വളർത്തിയിട്ടില്ല. പിന്നെ തോനേം പൂച്ചകളാ അതെല്ലാം നമ്മളങ്ങനെ വളർത്തുന്ന അങ്ങനെ ഒര് തല്ല. ഇവ്ടെ വരും അന്നേരം നമ്മള് ഫുഡ് കൊടുക്കും. പിന്നെ ഫുഡ് കിട്ട മ്പൊ അത് പിന്നെങ് ഇവ്ടെ
പിന്നേയും, പിന്നേയും വരും. പൂച്ചകളെ അമ്മള് സ്നേഹിക്കുന്ന ആഹ് ഫുഡ് കിട്ടുന്നോണ്ട് വീട്ടിലോട്ടാ അത് വരുന്നത്. അതും അയിനിഷ്ടൊള്ള മീനാ കൊട്ക്ക്ന്നെങ്കി അത് പിന്നെ അവ്‌ട്ന്ന് മാറത്തില്ല. നമ്മളെ കാണുമ്പൊ അത്
ആഹ് ഉം ഉം ആഹ് അത്പ്പം നമ്മടെ ഇപ്പഴത്തെ പൂച്ച ഇവ്ടെ കടന്ന് പ്രത്യേയിച്ച് ഇതൊന്നും ഇല്ല. എടയ്ക്കെങ്ങാണും ഒന്ന് വെളിയിലോട്ടൊക്കെ പോവും. എന്നിട്ട് പിന്നേയും വന്ന് ഇവ്ടന്ന് ഒറങ്ങുന്നത് കാണാം. പിന്നെ, പിന്നെ സമയാവുമ്പൊ ഇവ്ടെ അട്ക്ക ളേയുടെ ഭാഗത്ത് വന്നിരുന്ന് കരയും.
ഓഹ് അങ്ങനെയാണ്. ക്യൂ ക്യൂട്ടാണ് ആള്. ആഹ് ഉം പാവങ്ങളാ. അവർക്കെപ്പഴും വിശക്കും. അവർക്കെ വിശപ്പേ ഉള്ളവർക്ക് അവര് ഒറക്കവും വിശപ്പു ആണ്. അവറ്റങ്ങള് നമ്മള് ച്ചെ പറയുന്നേക്കാം ഈ ക്യാറ്റ് ഫുഡ് ഒക്കെ വേടിച്ച് വെക്കുന്നവര് പറയും ആ ക്യാറ്റ് ഫുഡിനകത്തോട്ട് നോക്കിയിര്ന്ന് ക.... രയുംന്ന് രാത്രിയിലൊക്കെ
ആഹ് ഇനി രാത്രിയാവ്മ്പൊഴും ചെലപ്പം വെശക്കും കെട്ടൊ. അന്നേരം നമ്മളെ വന്ന് ഏഹ്‌ വിളിക്കും. ഒര് മണിക്ക് രണ്ട് മണിക്കൊക്കെ അപ്പൊ പിന്നെ പല ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കും. അത് പിന്നെ അത് തിന്നിട്ട് പിന്നേയും പോയി കെടക്കുന്ന കാണാം.
ആണല്ലേ. ഉം ഉം പണ്ടന്റെ വീട്ട്ലന്ന്
ആഹ് വെളീ പോവും. വെളീ പോവാണെങ്കില് പിന്നെ പകലെല്ലാം വരുത്തോള്. രാവിലെ നേരം വെള്ക്കുമ്പൊഴെ കാണത്തോളു. അല്ലാ അക.... ത്ത് കെടന്ന് ഒറ രാത്രി ഒറങ്ങുവാണെങ്കി ചെലപ്പൊ ഈ ഒരു മണി രണ്ട് മണിയൊക്കെ ആവുമ്പൊ വെശക്കും.
ഓഹ് ആണല്ലേ. ആഹ് ആഹ് അതാ അവർ... അമ്മക്കറിയാം അവര് ഉം ആഹ്, വിളിയൊക്കെ കാണുമ്പംമ്മക്ക് അറിയാൻ പറ്റും പണ്ട് എന്റെ വീട്ടിലാന്ന് യാർച്ച് കുര് രുവി എന്തായതെന്ന് അങ്ങനെ വന്ന് കേറിയതായിര്ന്ന് പക്ഷെ അയ്ന് നമ്മളെ ഭയങ്കര പെറ്റായിട്ടൊക്കെ വളർത്തി ത്തി ഉം പിന്നെല്ലാരും പറഞ്ഞ് കു ഒറ്റ കുരുവിയായിട്ടൊന്നും വളർത്തിക്കൂടാ അതിന് അതിനെ കൂട്ടിലടച്ചിട്ടൂടന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ അങ്ങ് തൊറന്ന് വിട്ട്. നല്ല ന എല്ലാം നല്ല എണക്കൊള്ളായിര്ന്ന്. നമ്മളു ആയിട്ട് ഉം ബിസ്ക്കറ്റക്കെ കൊടുത്തല്ലേ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്താ വന്ന് കഴിക്കിയൊക്കെ ചെയ്യുവായിര്ന്ന്. ഉം
ഹ് കടേന്ന് വാങ്ങിച്ചെയാണോ പെറ്റായിട്ട് അതോ അല്ലാ
അല്ല അത് ഇങ്ങനെ ആ പറന്നു വന്നത പറന്നു വന്നതാ, കുഞ്ഞായിരുന്നപ്പഴേ വന്നതാ, കിട്ടിയതാ നമ്മുടെ പറമ്പിന്ന് കിട്ടിയതാ. കിട്ടി അന്ന് പിന്നെ അമ്മള് കൊണ്ടുവന്ന് പിന്നെ അത് ഞ്ഞ് സ് സ്ഥിരം വരുവാര്ന്ന്. കൂടൊന്നുംല്ല, പിന്നെ അങ്ങ് സ്ഥി വന്ന് പിന്നെ അമ്മള് കൂട്ടിലൊക്കെ ആക്കി പിന്നെ അങ്ങ് നമുക്കെല്ലാരും പറഞ്ഞെന്നെ ഒറ്റ ആയിട്ട് വളർത്തിക്കൂടാന്ന് പർഞ്ഞാ നമ്മള് പിന്നെ അങ്ങ് തുറന്ന വിട്ട് അങ്ങനെ ഫോയി. ഉം പണ്ടേ പണ്ട്
ത്തിനെക്ക്യാ എല്ലാരും ഇങ്ങനെ പെയറായിട്ട് വാങ്ങിച്ചിട്ടേ വളർത്തുന്ന അല്ലാതുള്ളയ്നെയൊക്കെ ഒറ്റക്കായാലും വലിയ കുഴപ്പവില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളെ. അങ്ങനെ ഡൗ ങ്ങനാവുമ്പൊ ആളുകള് ഇങ്ങനെ ശരിക്കും അല്ലെങ്കിങ്ങനെ പെയർ ആയിട്ട് നോക്കി വാങ്ങിക്കും നല്ലാന്നുള്ളെക്കെ ആണെങ്കില് ഇങ്ങനെ ഒറ്റയ്ക്ക് കളക്കുമ്പൊഴും വല്ല്യ കൊഴപ്പ ഇല്ലെന്നാ
ഉം, ലൗബേട്സ് ആന്നല്ലേ അത് കാണാനും രസവല്ലേ അയ്നെ പല കളറിലല്ലേ കാണാൻ എന്റെ തൂവലൊക്കെ കാണാൻ രസ നല്ല നീളഉള്ള വാലുവൊക്കെ ആയിട്ട് രസവാണ് ലൗ പേഴ്സ്
ഇല്ല അതിൻ്റെയൊക്കെയങ്ങ് തൊറന്ന് വിട്ടാല് ഈ കാക്കയും പരുന്തു ഒ
ആഹ്, അവർക്ക് അറിയത്തില്ല അവർ അ അ ആഹ് അവർക്ക് അങ്ങനെ ജീവി ച്ചിട്ടില്ലല്ലേ അതുകൊണ്ട് അവർക്ക് അയ്നെ കുറിച്ച് അറിയ ചിലപ്പൊ അത് എവിടെങ്കിലും പമ്മിയിരിക്കും വേറെ ഏതെങ്കിലും ജീവി വന്ന് പിടിച്ചോണ്ട് പോവും. ഉം, ഞങ്ങടെ ആട്ടുംകുട്ടികള് തോനെയുണ്ട്. ഞങ്ങടെ വീട്ടിലേ ആട്ടും കുട്ടികള് മൂന്നാല് കുട്ടികളുണ്ട്. പക്ഷേ ആഹ്, മൂന്നാലെണ്ണ ഉണ്ട് പക്ഷെ നമ്മള് ഭയങ്കര സ്നേ കൊഞ്ഞിച്ചൊക്കെ വളർത്തുന്നെ പക്ഷെ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മള് ചെടികളെല്ലാങ്ങ് കടിച്ച് തിന്നും അങ്ങനൊര് വെഷ് മുണ്ട് അഴിച്ചു വിട്ടാലേ ആഹ് കുഞ്ഞാരിക്കും മുമ്പങ്ങ് എല്ലാം വന്ന് എന്ത് ചെടി കൊണ്ട് വെച്ചാലും അതങ്ങ് കടിച്ചു തിന്നും. അതേ ഉള്ളൊരു വെഷമം. എരുത്തിലുണ്ട് ആഹ് ആഹ് എര്ത്തിട്ടരു ഷെഡിനായി ഇട്ടേക്കുന്നെ എന്നാലും കുഞ്ഞുങ്ങളെ തുറന്നു വിടുവല്ലോ എപ്പഴും കെട്ടിയിടലല്ലല്ലേ ആഹാ ആഹ്എന്നട്ടും അതെല്ലാം വന്ന് കടിച്ചു തിന്നും അല്ലാതെ ഇപ്പൊ പശുവില്ല.
ഈൻ്റെ മുമ്പ് ഉണ്ടായിരുന്നോ?
ഉം, നേര്ത്തെ പശു ഉണ്ടായിരുന്നു. പശൂനെ അമുക്ക് മെയിൻറ്റെയ്ൻ ചെയ്യാൻ പാട് ഉ ഉല്ലൊക്കെ പിച്ചാൻ പോവാനും പിന്നെ പാല് കൊണ്ട് കൊടുക്കാനും ബുദ്ധിമുട്ട് അതുകൊണ്ടങ്ങ് കൊടുത്തതാ, പശുവുള്ളപ്പം നല്ല കൃഷി കേക്കാം നമ്മള് ചാണകൊക്കെ എടുത്തിടുകയും എല്ലാം ചെയ്യുമായിരുന്നു നല്ല പാലും തൈരും ഒക്കെ കുടിക്കാന്നല്ലേ അപ്പോ പിന്നെ നമ്മള് മ പാല് മിൽമയുടെ പാക്കറ്റ് പാലാ മേടിക്കുന്നത്.
ഉം ഉം
ഉം നിങ്ങക്ക് പാലൊക്കെ എങ്ങനെ പശുവുള്ള വീട്ടിന്ന് കിട്ടോ?
ആ ഇവിടെ അടുത്ത് ഹ് ഇങ്ങനെ പശു ഉള്ളടം ഉണ്ട് അപ്പൊ നമ്മള് അവിടുന്ന് ഇങ്ങനെ പ ആ പാലള്ളപ്പോ അവിടുന്ന് വാങ്ങിക്ക ഇല്ലാത്തപ്പോ നമ്മൾ എന്തല്ല മിൽമയുടെ പാല്ങ്ങനെ കടകളി കിട്ടുവല്ലോ അപ്പൊ ആ പാക്കറ്റ് പാല് അല്ലെങ്കില് ബോട്ടിലിലും കിട്ടുവല്ലോ ഇപ്പം ഇ ട്ടിലിൽ ഒറങ്ങുന്നേ ഉണ്ടല്ലോ ഇച്ചിരി തോനിം കിട്ടും അത് ആ പാക്കെറ്റിനേക്കാളും അപ്പൊ അതും ചെലപ്പം ആഹ് വാങ്ങിക്കും തോനിം കടകളീന്നന്നെ ഇ പ്പ ഇപ്പൊ ഇവടെ അടുത്തൊന്നും അങ്ങനെ ഹ് എന്തോ പശു അങ്ങനെ പാല് എ
ഇല്ലല്ലേ പ പശുനെ വളർത്തണങ്കിലും ആഹ് കൊറച്ച് ഇപ്പ പറമ്പൊക്കെ വേണം എറക്കി കെട്ടാനും അങ്ങനെയക്കെള്ള് ആഹ് അല്ലാതെ കൊറച്ച് ഉം ഉം
ആ ഇവിടെ അടുത്തൊന്നും ഇപ്പൊ പാലുള്ള പശുക്കൾ ഇല്ല അപ്പ അത് കാരണം നമ്മളിപ്പോ ഇത്
ഹേ ചായ ഇടിയക്കെ ചെയ്യും കുട്ടിയേൾക്ക് കൊടുത്ത് നമ്മള അതാ ചായയ്ക്കുള്ള പാല് എടുത്തിട്ട് ബാക്കി കുട്ടിയൾക്ക് കൊടുക്കും. കുട്ട്യള് പെട്ടെന്ന് അങ്ങ് വളരും.
ഉം ആട് ഒരണ്ണേ ഒള്ളോ? അതോ അതോ അത് കൊന്നിക്കൂടു ആട് ആഹ് ആട്ടിൻ കുട്ടിയള് നാലെണ്ണം അല്ലേ?
ആ നാലെണ്ണം ഉണ്ട് ഉം ഒരെണ്ണം നല്ല കറുത്ത കുട്ടിയാ നല്ല ക്യൂട്ടായ്നെ കാണാൻ നല്ല മൊത്തത്തി ബ്ലാക്കി ബ്ലാക്ക് കളർ ഉള്ളേരാ അത്ര കുട്ടിയള്ണ്ട് ഉം ബാക്കി എല്ലാം നല്ല ഇല്ല ഞങ്ങള് കൊടുക്കത്തില്ല അയ്നേ ഞങ്ങളതിനേ അത്രേ ക്യൂ ട്ടായിട്ട് വളർത്തുന്നത് ഉടനേയൊന്നും കൊടുക്കത്തില്ല ഉം ഉം
ഉം ആഹ് ശരി ഉം ശരി ഉം